ഹലോ കേക്കാമോ
ആ കേൾക്കാം
ആ എന്തൊക്കെയുണ്ട് വിശേഷം സുഖണോ?
ആ സുഖായിട്ടിരിക്കുന്നു.
ആ പിന്നെ ഫുഡൊക്കെ കഴിച്ച
ആ ഫുഡ് കഴിച്ചു
ആ ഇന്നെന്തായിന്ന് സ്പെഷ്യൽ ഒക്കെ എന്തായിരുന്നു
ത്തിരി
ഉം പത്തരിന്ന് പറയുമ്പോം അവിടത്തെ
പൊടി അരിപ്പൊടി ചൂടുവെള്ളത്തി കൊഴച്ച് വാ ട്ടിറ്റ്
ആഹ്
ഉണ്ടാക്ക അവിടെയോ
ഇന്ന് ഇവ്ടെ പു ട്ടായിരുന്നു
ആഹ് പുട്ടിന് കറിയാണോ അല്ലെങ്കിൽ പഴാണോ
ഉം കറിയൊന്നുംല്ല പഴം പിന്നെ മഴയൊക്കെ ഉണ്ടോ
ആ ഇന്ന് രാവിലെ നല്ല മഴ ഇണ്ടേരുന്നു
ആ ഇവിടെപ്പ ന ല്ല മഴ ഇപ്പ ചെറുതായിട്ടൊന്ന് തോർന്നു
ഇപ്പ ഇവിടെയും ഒന്ന് തോർന്ന് പക്ഷേ രാവിലെ നല്ല മഴയാ ന്നെടിയോ
ആഹ് ആഹ് പിന്നെ ഉച്ചക്ക് ള്ള ജോലിയൊക്കെ കഴിഞ്ഞോ
ഇല്ല ജോലി ചെയ്ത് തൊടങ്ങിയിട്ടേ ഉള്ളു
ആ ഇവിടെം തുടങ്ങാൻ പോണേ ഉള്ളൂ
ആഹ്
ആ
സാധാരണ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കണേര്ന്നു ഇന്ന് ഞാനിപ്പം ഉണ്ടാക്കിട്ടില്ല
ആ വീട്ടിലാരൊക്കെയുണ്ട്
ഞാനും മോളും ഹസ്ബൻഡേ ള്ളു
മോളൊക്കെ എന്ത് ചെയ്യുന്നു
അവളതാ അവിടുന്ന് കളിക്കുന്നു
കൊച്ചാണൊ
ആഹ് രണ്ട് വയസ്
ആഹ്
ഉച്ചക്ക് എന്താ സ്പെഷ്യല്
സ്പെഷ്യലായിട്ടൊന്നുമല്ല മീൻ കറി ഉണ്ടാക്കണം പിന്നെ എന്തെങ്കിലും
മീനിപ്പൊ കിട്ടുന്നുണ്ടോ
മീൻ ഇപ്പൊ കുറവാണ് ഭയങ്കര റേറ്റും കിര വേദനിക്കെന്ന്
ആഹ അതെ കിട്ടുന്നതും ചിലപ്പോ നല്ല ഫ്രഷ് ആവണന്നുംല്ല
ആ നല്ല ഫ്രഷ് മീനാവന്നില്ല ചോറൊക്കെ ആണെങ്കി അത് നമ്മൾ ആദ്യം വാങ്ങിക്കുമ്പം ഐസിലിട്ട് അവർ തരുമ്പോഴത്തേക്കും പച്ച മീനാവക നമ്മൾ വിചാരിക്കും പക്ഷെ ഒരു നമ്മള് കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്കും അ കേടായിട്ട് ഒരുമാതി പിരിഞ്ഞി പിരിഞ്ഞൊക്കെ ഇകി
ആഹ പെട്രോളിംഗ ആണ് നല്ലോ
ആഹ അപ്പൊ മീനൊക്കെ നല്ല കൊറ
ആഹ അതെ
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെയ
വെള്ളമൊക്കെ കേയറ പ്രദേശം ആണോ
ഇപ്പ ന എ വെള്ളം ഒന്നും അറയി ഇ
ആഹ
പിന്നെ
സിനിമക്കൊക്കെ പോവാറല്ലോ
എന്താ
സിനിമക്കൊക്കെ പോവാ ുണ്ടോ
സിനിമക്കൊക്കെ വല്ലപ്പോഴും പോവാറുണ്ട്
ആഹ
ആ അവിടെ പോവാറുണ്ടോ
ഇവിടെ മോളാകുന്നതിന് മുൻപ് പോയിരുന്നു അപ്പൊ പിന്നെ അവള് ചെറുതാണല്ലോ ചൗണ്ട അവ കോർച് പ്രശനമാ ള്ളണ്ട് അപ്പൊ പോവാറില്ല
ആ പിന്നെ പിന്നെ കൃഷിയൊക്കെ ഉണ്ടാവട
കൃഷി ഞാനും പച്ചമുളക് അങ്ങനത്തൊക്കെ ചെയ്യറുണ്ട്
ആഹ
പിന്നെ അല്ലാതെ തെങ്ങിന്റെ തോട്ടണ്ട്
കോ
പിന്നെ നമ്മളെ പലവൃക്ഷ തൈകളൊക്കെ റംബുട്ടാന് സപ്പോട്ട തയ്യും
ആഹ്
പിന്നെ ഓറഞ്ച് ഇല്ലേ ചെറിയ ഓറഞ്ചിന്റെ ചെടി അതൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്
ആ
അങ്ങൻത്തെക്കെച്ച അല്ലാതെ പിന്നെ തക്കാളിയൊക്കെ ചെയ്യായിരുന്നു ചീര പക്ഷെവിടുത്തെ മണ്ണ് എന്റെ ഒരു ഭയങ്കര ഒരു ഒറപ്പാണ് അതുകൊണ്ട് നന്നായി ക കിട്ടാറില്ല പച്ചമുളകൊക്കെ പിടിക്കും
ആഹ് ഇബടാ അങ്ങനെ കൃഷികളൊന്നുല്ല ഇവിടെ കൊറച്ച് മരങ്ങളൊക്കെ ള്ളൂ അ പറയ്പ നമ്മളിവിടെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ട് പിന്നെ വാഴ അങ്ങനെയുള്ള കൊച്ച് സാനങ്ങളൊക്കെ വേറെ കൃഷി ക കാര്യങ്ങളൊന്നുല്ല പിന്നെ കൊറച്ച് ചെടികളുണ്ട് അല്ലാതെ പൂക്കളാക്കെള്ള കൊറ ചെടികളുണ്ട്
ഈ വർഷം മാങ്ങ പിടിച്ചായിരുന്നു
ആ മാങ്ങ പിടിച്ചു
ആന് ഞങ്ങക്ക് ഈ വർഷം കുറവാണ് കഴിഞ്ഞ വർഷം നന്നായിണ്ടായിരുന്നു ഈ വർഷം ആഹ്
കഴിഞ്ഞ വർഷൊക്കെ നല്ല ഉം ഇപ്രാവശ്യം കൊറവായിരുന്നു പിന്നെ എന്തൊക്കെ ണ്ട് ചക്കയും ചക്കയും നിറച്ചുണ്ട് ഇപ്പൊ ആഹ്
ആഹ്
ആഹ്
മെ ചക്കണ്ട് എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട് ങ്ങള്
ചക്കണ്ട് ഞങ്ങള് വിടെ ഉത് ചെക്ക വരട്ടി വരത്തും പിന്നെ അല്ലാതെ ഏത് ചക്കവിൽ വക്കും പിന്നെ അങ്ങനെ കൊറച്ചവച്ചന്ന ചക്ക വറക്ക് ഉപരം ബർവാ ഹലോ
ആ ആ സ്നാക്സ് പോലെ സ്നാക്സ് പോലെ വർക്ക് ആണോ യ്യാ
ആ ആ അങ്ങനെ വർത്ത് കഴിക്കും
ആ ഞങ്ങളും ഈ അട്ത്ത് വർത്തിര്ന്നു ക്ഷെ ഇപ്പം ഇനിപ്പം പറ്റ റ്റില്ലല്ലോ മഴ വെള്ളം കേറ്ന്നതോണ്ട്
ആ
പിന്നെ കൊറേ ഈ വർഷം കായ്ച്ചതൊക്കെ എന്തോ കേടു പോലെ ആയി പോയിട്ട് മഴയും വെയിലും എല്ലം കൂടെ ഉള്ള ഒരു കാലാവസ്ഥയാണല്ലോ
ആ ഇവടെ ഇപ്പം മഴയൊക്കെ ആയത് കൊണ്ട് ഭംഗി ഇന്നാണ് കൊറച്ച് മഴ പെയ്തെ രണ്ടുസം നല്ല വെയിലുണ്ടായിരുന്നു
ആ ഇവിടം ന്നാ രണ്ടു ദിവ്സം നല്ല വെയിലായിരുന്നു
ഇന്ന്പ്പം വീണ്ടും ആ ഇന്ന്പ്പം ഇവ്ടെ മഴയും തൊടങ്ങും ഇഞ് ഇപ്പം വെയില് വരും വരുവായിരിക്കും ഉം ചെറ്തായിട്ടൊന്ന്
കാണ്ന്ന്ണ്ട്
ആ വെയിലിന്റെ ഒര് ഇതായിട്ട് വെരുന്നുണ്ട്
ക്ഷെ ആദ്യ കാൽത്തൊക്കെ മഴയാണെങ്കില് കൊറെ കാലം മഴ തന്നെ എല്ലാരും
ആ മഴയാവുമ്പം എല്ലാർക്കും ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ഈ സ്കൂളിൽ പോണവർക്കും
ആ അതെ
ഈ ഈ ഉടുപ്പും ഒക്കെ കഴുകിയിടണ്ടെ അപ്പം പാ തുണി കളൊക്കെ കഴുകി ഇടുമ്പോ ഭയങ്കര പാടായിരിക്കും
യാത്രയൊക്കെ പോവാറുണ്ടോ ഇങ്ങൾ
യാത്ര ഞങ്ങൾ വല്ലപ്പോഴേ പോവാറൊള്ളു
ആ ദൂരെ ദൂര സ്ഥലങ്ങളിലേക്ക് പോവാർണ്ടോ
ദൂര സ്ഥലങ്ങളിലൊന്നും പോവാറി ഇല്ലാ
ആ
ഞങ്ങൾ അടുത്തുള്ള ഇത്രേം സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് പ്പൊ ദൂരോട്ടൊന്നും ഞങ്ങൾ പോവാറില്ല പിന്നെ വേറെ എന്തൊക്കെ ഇണ്ട്
പിന്നെന്തൊക്കെയാണ്?
എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കാറ് ഇവിടെ ആവാൻ പോവുന്നേ ഉള്ളു പുട്ടൊക്ക വിക്കാൻ പോകുന്നേ ഒള്ളൂ ആയിട്ടില്ലല്ലാ ആവുന്നേ ഉള്ളു
രേലും ഉണ്ടോ?
വേറെ എറെ വീട്ടില് അച്ഛനമ്മാനീം ഞാനും ഹസ്ബൻഡും
ആഹ് അമ്മയോ സഹായിക്കായിരിക്കുല്ലേ
ആഹ് അമ്മ ഇന്നിപ്പോ വൃ ടില്ല അപ്പൊപ്പ ഞാൻ കിച്ചണില് കേറി ഞാൻ വെയ്ക്കും
ആഹ് ഉ
പിന്നെ വേറെന്തൊക്കേണ്ട്
വേറെ സുഖായിട്ട് പോവുന്നു
ആഹ് പിന്നെ പൊറത്തോട്ടൊന്നും പോവില്ലേ ഇപ്പം പിന്നെ പൊറ വേറെ പൊറത്തോട്ടൊന്നും പോയില്ലേ?
ഇല്ല
ആ
പ്പം മഴയൊക്കെയല്ലേ
ആഹ് ആഹ്
വേറെന്തെങ്കിലും വർക്ക്‌ ചെയ്യുന്നുണ്ടോ?
വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല, ഈ ഓൺലൈൻ വഴി ചെറിയ ചെറിയ ഇതായിട്ട് ചെയ്ത് പോകുന്നു.
മ്
ഇയാള് പോകുന്നുണ്ടോ വേറെ വർക്കിന് വല്ലതും
ഇല്ല ഞാൻ പോ ഇപ്പൊ പോകുന്നില്ല ഞാന് ടി ടി സി ഒക്കെ കഴിഞ്ഞ് പോകാനിരുന്നപ്പഴാണ് പിന്നെ മോളായത്
ആ
അതുകൊണ്ട് ഇനിപ്പോ അവളെ സ്കൂളിലാക്കാതെ എനിക്കും എങ്ങോട്ടും പോവാൻ പറ്റില്ല.
ആ ആ
പിന്നെ ഓൺലൈൻ ആയിട്ട് ടീച്ചിങ്ങിനൊക്കെ നോക്കാറുണ്ട് പക്ഷെ ഇപ്പൊ ഏത് പ്ലാറ്റ്ഫോം നോക്കിയാലാദ്യം നമ്മള് പത്തോ ഇരുപതോ കുട്ട്യോളെ ചേർത്തി കൊടുക്കണം. അങ്ങനൊക്കെയാണല്ലോ
പി എസ്സിക്കൊന്നെഴുതി നോക്കാത്തെന്ത്‌
പി എസ് സി നോക്കുന്നുണ്ട്. കഴിഞ്ഞ പി എസ് സി എഴുതീരുന്നു അപ്പ പിന്നെ ഞാന് ഡെലിവറി കഴിഞ്ഞ പാടേയാരുന്നു
ആഹ്
അപ്പ പിന്നെ നല്ല കൊറച്ച് ബുദ്ധിമുട്ടുള്ള സമയാരുന്നു സിസേറിയനും ആയിരുന്നു
ആ
ന്നായി വായിക്കാനും നോക്കാനൊന്നും പറ്റീട്ടില്ല
ആഹ് ആഹ്
ഇനിപ്പ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊന്ന് വരാന്ണ്ട്
ആ പിന്നെ വെക്കട്ടാ
ആഹ് ആയിക്ക്യോട്ടെ
ശെരി